ക്കാൻ പറ്റുന്നുണ്ടോ?
ആഹ് കേക്കാം കേക്കാം പറഞ്ഞോ എന്തൊ എന്തൊക്കെണ്ട് വിശേഷം സുഖാണോ?
ഉം ഉം ഇവിടെ പ്രത്യേകിച്ച് വിശെഷൊന്നുല്ലാ മയാ മഴയുണ്ടായിരുന്നു ഇന്ന് വല്ല്യ മഴയില്ല എന്നാലും ഇപ്പൊ രാത്രിയായപ്പപ്പോ മഴ പെയ്യുന്നുണ്ട് അവിടെയോ
ച്ചക്ക് ശേഷം മയ ഒന്ന് ചാറ്റൽ മയ് മയ തൊട്ങ്ങീട്ട്ണ്ട്
ആഹ്
പിന്നെ എന്തൊക്കെയുണ്ട് ഇങ്ങളെ വിശേ ഊണൊക്കെ കഴിച്ചു ചപ്പാത്തിയും ബീഫ് കറിയും ആയിരുന്നു ഇങ്ങള് ഊണ് കയി
ആഹ് ആഹ് കഴിഞ്ഞ് ഇവിടെ പുട്ടും ബീഫ് കറിയായിരുന്നു ഉം ഉം
ക്കെയാണോ
ആഹ എന്നും അങ്ങനെക്കെയാ ചപ്പാത്തിയോ പുട്ടോ അപ്പോ
ആ ചോറൊന്നല്ലല്ലേ അപ്പം ചോറ് കഴിക്കാറില്ലേ രാത്രി
ചോറ് ചെല ദിവസങ്ങളിൽ ചോറ് ആയിരിക്കും
ആഹ് അങ്ങനെ നിങ്ങൾക്ക് എന്താ ഇഷ്ടം ഇങ്ങ നിങ്ങക്ക് എത്ര പിള്ളേരുണ്ട്
രണ്ട് പേരൊണ്ട്
ഓലെന്താ ചെയ്യുന്നത് പഠി ക്കാണോ
ആഹ് മോൻ പഠിക്ക്ന്ന് മോള് കുഞ്ഞതാ മൂന്ന് വയസ്സേ ഉള്ളു ഉം ന പിന്നെ വേറെന്തൊണ്ട് അവിടെ കൃഷി കാര്യങ്ങളൊക്കെ ഒണ്ടോ
ഇവിടെ കൃഷിയുണ്ട് ചെടികളുണ്ട് എല്ലാമുണ്ട് നു കൃ കൃഷി ഇഷ്ടാണോ
ഇഷ്ടവാണ് ഇവിടെ പഷേ അങ്ങനെ പ്രത്യേക കൃഷിയായിട്ടൊന്നൊന്നുല്ല ഉം
മരച്ചീനി ഒക്കെ ഇണ്ട് അങ്ങൻത്തെ കൃഷികളൊക്ക്യാണ്
ആ അപ്പൊ പൊറത്തൂന്നൊന്നും വാങ്ങണ്ടാല്ലോലെ
ആ അയ്നീ ഇങ്ങൻത്തൊന്നാർക്കും വാണ്ടന്ന് അതാണ് സീന്
ആ ആ
മര ചീനി കൊഴപ്പല്ല കപ്പ ഇഷ്ഠാണ് പിന്നെ ചേനിം ചേമ്പൊന്നും ഇഷ്ട ഇല്ല
ആ ആ
ഇപ്പം കൊർച്ച് ഞാനും വിത്തിട്ത്ത് പാകിട്ട് ഇണ്ട് വെണ്ടക്കന്റെക്കെ കോവക്കവള്ളി ഉണ്ടായിരുന്നു അതൊക്കൊന്ന് പന്തലിട്ട് കൊട്ത്ത്ട്ട് ഇണ്ട്
ആ ആ മഴയൊക്കെ ആയൊണ്ട് എല്ലാം പൊട്ടിക്കിളിച്ചോളും അല്ലോ വെള്ളവും വേണ്ടാലോ ഉം ഉം
ത്തി പന്തലിട്ട് കൊട്ന്നാ നമ്മ്ക്ക് എല തോരം വെക്ക താളിക്ക അങ്ങനെ കര്തിയാണ്ട്
ആ ആ
എലക്കറി ഒക്കെ ഇഷ്ടമുള്ള വ്യക്തിയാണോ നിങ്ങള്
ആ കൊഴപ്പല്ലാ ചെറിയൊര്ന്നാലും വല്യ പാടാ എലക്കറിയോടൊന്നും എനിക്ക് വല്യ താല്പര്യോന്നും ഇല്ല ഇന്നാലും കഴിക്കും ഉം
ട്ടാണ് അതാ ഞാൻ ചോയിച്ചത്
ആ
വീട്ടില് ഇണ് ണ്ടോ എല മുരിങ്ങ
ആ മുരിങ്ങ ഒക്കെ നമ്മളെ അപ് അപ്രത്തൊക്കെ ഉണ്ട് നമ്മടെ വീട്ടിൽ ഇല്ലെങ്കിലും അപ്ര തോട്ടൊക്കെ ഉണ്ടോ അവിട്ന്നൊക്കെ ഒടിച്ചെട് ക്കാറുണ്ട്
ആ അവിടെ മുരിങ്ങ എങ്ങനെ തോരം വെക്കാറ്
മുരി മുരിങ്ങയെലയോ അത് ഞമ്മൾ വെ ട്ട് ആദ്യമേ എണ്ണ പോട്ട് എണ്ണ കട്കും വെളുത്തുള്ളിയും കറിയാപ്പിലയും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് മുരിങ്ങേല ഇട്ട് പിന്നെ അയിന് അരപ്പുണ്ടല്ലോ തേങ്ങഅര തേങ്ങയില് ന്ന് പെരിഞ്ചീരം ള്ളവും പിന്നെ മഞ്ഞപ്പൊടിയും കൊച്ചുള്ളിക്കൂടി ഇട്ട് ചതച്ച് ആ തോത്തി എട് ഉം അവിടെയോ
ഇവിടെ ഞങ്ങൾ ആദ്യം തേങ്ങിമം പച്ചമുളകും ചീരുള്ളിയും വെളുത്തുള്ളിട്ട് ചതക്കിയിട്ട് മുരിങ്ങെലിട്ട് കൊഴക്കും ഇങ്ങട്ട് അങ്ങനെ അടുപ്പത്ത് വെക്കാറാ വെക്കാറാണ് പിന്നെ വെളിച്ചെണ്ണ ഒരുത്തിരി ഉറ്റിച്ച് കൊട് ക്കു
ആ ആ അപ്പൊ കൊഴയാതെ കിട്ടും അല്ലേ കൊഴയാതെ കി ട്ടോ
ആ കൊയയാതെ കിട്ടും നല്ല ടേസ്റ്റ് ആണ്
ആ അപ്പൊ ഇനി മുരിങ്ങല കിട്ടുമ്പോ അങ്ങനെ ഒന്ന് വെച്ചോക്ക ചീര ചീരയിലെ അങ്ങനാന്നോ വെ ക്ക്‌ന്നേ
ആ ഓ എല്ലാ തു ചീരംഅങ്ങനെ ന്നെ ചെയ്യാറ്
ചീരേ ലെ.
ചീരി അങ്ങനെ പച്ചീര അങ്ങനെ ചെയ്യാറ് ചുവപ്പ് ചീരൊക്കെ ഒരു മണ്ണ് ചോയ ഉണ്ടാവുല്ലോ.
ആ അതെന്താ ചെയ്യും.
വെളിച്ചെണ്ണയിൽ വറവ് ഇട്ടാണ്ട് വെളിച്ചെണ്ണ പാർന്ന് പിന്നെ ഈ അരപ്പ് ഇട്ടാണ്ട് ഇങ്ങനെ അയ്ക്കണ്ട് ഇട്ട് കൊടുക്കും വെളിച്ചെണ്ണ കൊറച്ച് പാരും ചീരേയേ താവുമ്പം.
ആഹ് ആഹ് ഞാനിവിടെ ചീരത്തോരനും ഈ മുരിങ്ങയിലൊക്കെ വെക്കുമ്പം ചില സമയത്തെങ്ങ് കൊഴഞാണക്കെ ഇരിക്കും.
ആഹ് അത് ആഹ് അതിങ്ങനെ കാട്ടിയാൽ മതിയാ ആദ്യം കുഴച്ചാണ്ടേ ആദ്യം തേങ്ങിം.
ആ അത് അത് ചതച്ച് ഇലേ ഇലേ ഇലേ ക്ക് അകത്തിട്ട് ഞവ്ടണം അല്ലേ.
ആ ഞഉണ്ടണം എന്നാ പിന്നെ പിരുപിരുന്ന നെ കിട്ടും ചെയ്യും നല്ല ടെസ്റ്റും ആണ്.
എന്നിട്ട് ഏ വെളിച്ചെണ്ണ അല്ലാതെ കടു മൂപ്പിക്കാതെ ഇട്ടി പിന്നെ വെളിച്ചെ ഒഴിക്കണം അല്ലെ.
ആ വെൾ ചീരെക്കും മുരിങ്ങേ മുരിങ്ങേക്കുന്നും അങ്ങനെ ഞങ്ങൾ അങ്ങനെ വെളിണ്ണ ആക്കല്ല പച്ചച്ചീരേ ചുവപ്പ് ചീരേക്ക് വെളിച്ചണ്ണ ആക്കാറുണ്ട്. രു മൺ ചോയ ഉണ്ടാവല്ലോ. കോവക് കെങ്ങിലെക്കെ കോവക്കൊക്കെ അങ്ങനെന്നെ വെക്കാറ്
കോവയ്ക്ക കോവയ്ക്ക ഞങ്ങൾ തോരൻ വെക്കത്തില്ല വിഴുക്ക് വിഴുക്ക് പുരട്ടത്തേ ഉള്ളൂ
കോവക്ക ഞങ്ങള് പച്ച ആ അങ്ങനൊക്കെയിണ്ടല്ലേ കേട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങ മേ ഞങ്ങൾ തോരൻ കോവക്ക തോരൻ വെക്കും തേങ്ങ തേങ്ങ ചില സമയത്ത് തേങ്ങ എനിക്ക് തേങ്ങനോണ്ട് അങ്ങനെ ഇഷ്ടല്ലാത്ത വ്യക് യാണ് ആഹ് അപ്പൊ തേങ്ങ അങ്ങനെ യുസ് തയ്യാറില്ല
ആ ആ
ഉം നീലിട്ടോ കോവ യെല് പച്ചൊളകും ഉപ്പൂട്ട് വെളിച്ചണ്ണേൽ കടക് ഇട്ട് മൂപ്പിച്ചാണ്ട് സിമ്മിലിട്ട് വേവിച്ചും
ആഹ്
അതിലേക്ക് ചിലപ്പോ ക്യാരറ്റ് ഇടും ക്യാരറ്റ് ഇട്ടാണ്ട് കോവക്കിം ഇട്ടാണ്ട് തോര വെച്ചാണ്ട് അങ്ങനെ വേവിച്ചും
ഓ ഞാൻ ചോയ്ക്കട്ടെ അപ്പ നിങ്ങള് തോരൻ വെക്കാൻ വേണ്ടീട്ട് കോവയ്ക്ക് ങ്ങനെ റൗണ്ടിലല്ലേ അരിയുന്നത് കൊത്തിപ്പൊടിച്ചെടുക്കുവോ
ആഹ് കോവക്ക റൗണ്ടിലെ എര്യും ക്യാരറ്റ് ചെറുതാക്കി ക്ക്യരിം
ഓ അങ്ങനെ അങ്ങനെ ആഹ് ആഹ്
അങ്ങനെയാണ് കാട്ടാറ് ഇങ്ങട്ട് തേങ്ങയും പച്ചൊളകു ട്ടാണ് വെളിച്ചെണ്ണേൽ കടുക് വറുത്തിട്ട് ഇത് അയ്‌ല്ട്ടാണ്ട് കൊഴക്കും
ആഹ്
വേ ഇങ്ങളെങ്ങനെയാണ് കോവക്ക വെക്കാറ് ഉ
കോവയ്ക്ക ഞ ഇതണക്ക് വട്ടത്തി കോവയ്ക്കായും മറ്റേ സവാളയും അരിയും പച്ചമുളകും എന്നിട്ട് എണ്ണ ആ എണ്ണ ഒഴിച്ച് കടു മൂപ്പിച്ചിട്ട് അതിനകത്ത് ഇതേൽ തട്ടിയിട്ട് എളക്കത്തേയൊള്ളൂ അല്ല ഞങ്ങൾ തേങ്ങ ഇടത്തില്ല
ആഹ് തേങ്ങ ഇടാറില്ലലേ
ആഹ് ഇല്ല ഇല്ല ഉം പിന്നെ അഥവാ ഈ കോവയ്ക്ക തോര വെ ക്കുവാന്ന് പറഞ്ഞാൽ കൊവയ്ക്കങ്ങനെ ചെറ്തായിട്ട് നമ്മള് കൊത്തിപ്പൊടിച്ചെടുക്കും ബീട്രൂട്ട് ഒക്കെ കൊത്തി പൊട്ടിച്ചെടുക്കത്തില്ലയോ അതേ വാണത് കൊത്തി പൊടിച്ചെടുത്തിട്ട് തേങ്ങായും കൂടെ ഇത് എണ്ണയ്ക്കാത്തിട്ടിട്ട് തേങ്ങായും കുടി അരച്ചിടും
ബീറ്റ്‌റൂട്ട് ഇങ്ങള് എങ്ങനെ വെക്കാറ് വെക്കാറുണ്ടോ
ട്ടും
ബീറ്റ്‌റൂട്ട് ഞങ്ങള് സവാല ഇട്ടാണ്ടാ തോരൻ വക്കാറ്
ഇടാതെയോ
സവാള ഇട്ടാണ്ട്
ഇടാതെ സവാള ഇല്ലാതെ ആ ബീറ്റ്‌റൂട്ട് മാത്രം ഇട്ടോ
മീർ ആ ബീറ്റ്റൂട്ട് വെളച്ചെണയി ട്ട് കടുക് ഇട്ടാണ്ട് ഇതാക്കും കടക് ഇടും പച്ചമുളക് ഉപ്പ് ഇട്ടാണ്ട് നല്ലോണ്ണം പഴച്ചാണ്ട് അക്കെ ഇടും കടക് വറുത്തേക്ക് ഇടും
ആ ആ
വെളുത്തുള്ളി ഇടും കുറച്ച് വെളുത്തുള്ളി ആ എണ്ണ ഒക്കെ ഇട്ട് കൊടുക്കും
ആ ഇവിടെ ഞങ്ങള് എല്ലാ വിഴുക്ക് വരട്ടിക്ക് സവാള ചേർക്കും ബീറ്റ്റൂട്ട് ആയാലും ക്യാരറ്റായാലും വെണ്ടയ്ക്ക ആയാലും എല്ലാത്തിനും സവാള ചേർക്കും പിന്നെ അരക്കുന്ന അരപ്പില് മഞ്ഞപ്പൊടിയുള്ള ഒരു രവം പോവാൻ വേണ്ടിയിട്ട് അരപ്പിൻറെ കൂടെ ഇച്ചിരി വെളു തുള്ളി ഇടും ചെറിയ കഷ്ണം കൊച്ചുള്ളി ഇടും
ആ മി വെണ്ടക്കാക്ക് സവാള ഇട്ട ടെസ്റ്റ് ഉണ്ടാവോ വെണ്ടക്ക എങ്ങനെ എങ്ങനെ വക്കാറ്
വെണ്ടയ്ക്ക ഇത് കണക്ക് വട്ടത്തിന് അരിഞ്ഞട്ട് സവാള അരിഞ്ഞ്
ഉം ആ എന്നിട്ട് വെണ്ടക്ക അഴിക്ക് വിട
ഇവിടെ വെണ്ടക്ക മാത്രേ എടത്തോളോ
ആ ഞങ്ങള് പച്ചമുളകും ഉപ്പും വേണ്ടത് ആദ്യം ഇ
ആഹ് പച്ചമുളക് എല്ലാത്തിനാത്ത് ഇടുമായിരി ക്കും അല്ലെങ്കി ഇച്ചിരി കുരുമുളക് പൊടിയൊ എന്തെങ്കിലും ഇടും ഉം നിങ്ങള് സവാള ഉപയോഗിക്കുന്ന കുറവാല്ലേ
ക്ക് അങ്ങനെയൊക്കെ യൂസെയ്യാറ്
ആ ആഹ ഇവിടെല്ല ഞാൻ ഇനി വരില്ല പല സ്ഥലത്തും പല രീതി പല വീടുകളിലും പല രീതി ആായിരിക്കുവല്ലോ സ്ഥലം എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പ ഞങ്ങളുടെ വീട്ട കായക്കത്തില്ല അപ്പുത്തെ വീട്ടി
അത് വന്ന ശരിയാണ് വേറെ വേറെ എമ്മടെപ്പറത്തെ പലരും പല രീതിലാണ്
ആഹ ഓരോരുത്തരുംഓരോ അവരോർക്ക് ഇഷ്ടമുള്ള രീതിൽ അവരോരെങ്ങനാ വെച്ചു പഠിച്ച ആ രീതിയിൽ തന്നെ ആയിരിക്കും
ഫുള്ള് വെക്കാറുണ്ട് ഇണ്ടാക്കാൻ നിങ്ങൾ ക്ക് എങ്ങന ത്തതാണ് ഇഷ്ടം നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡേതാ
പ്രത്യേകിച്ച് ഇപ്പ ഇഷ്ടോന്ന് വെച്ചാ മന്തി ഇഷ്ടോന്ന് പറയും
ഉം മന്തി വീട്ട് വെക്കാറുണ്ടോ
വീട്ടില അങ്ങനെ മന്തി ഉണ്ടാക്കാറൊന്നുല്ല എപ്പോഴെങ്കിലൊക്കെ പൊറത്ത് പോകുമ്പോ ഇടക്ക ഇടക്ക് ആ ആന്ന് ആന്ന് ആ ആന്ന് അത് അതായി കൂടുതൽ ഇഷ്ടം
ഹാ അത് വീട്ടില് ഇണ്ടാക്കാറുണ്ടോ
ആഹ് വീട്ടില് ഞാൻ ചിലപ്പോ നൂഡിൽസിന്റെ കൂടെയോ കൂടെ അത്ണ്ടാക്കും മറ്റേ പാസ്തയെക്കെ ഉണ്ടാക്കും അതിനകത്തു മയോണൈസ് അടിച്ചേനകത്ത് ശകല ഒഴിക്കും ഇവിടെ ഞാന് ഉണ്ടാ ക്കുന്നെ വെച്ചാ പുഴുങ്ങിയ മുട്ടയിലാ ഉണ്ടാക്കുന്നേ
പോയിങ്ങ മുട്ടേലോ
പുഴുങ്ങിയ പുഴുങ്ങിയ മുട്ടയില്ലേ
ആ റെസിപ്പ്യൊന്ന് പറഞ് തരാമോ ആ
ആഹ് പറയാ അത് അത് മുട്ട പുഴുങ്ങ പുഴുങ്ങിഎടുത്തിട്ട് അതിനകത്ത് മറ്റേ വറ്റൽമുളക് രണ്ട് മൂന്നെണ്ണം കൊള് ചെ വെളുത്തുള്ളി അഞ്ചാറ് അല്ലി അതും ചൂടാക്കി എടുക്കും വറ്റൽ മുളകും കൂടെ കുതിർത്ത് വെച്ചിട്ട് ചൂടാക്കി എടുക്കും അന്നി ട്ട് അതിനകത്ത് ഇച്ചിരി ഉ ഉപ്പും ഉപ്പും മൊട്ടയും ഈ വെളുത്തുള്ളിയും ഏ മുളകും കൂടി സൺ ഫ്ലവറും കൂടി ഇ ട്ട് നല്ലതു പോലെ അരച്ചരച്ച് പതപ്പിച്ചെടു സാദാ മയോണേസ് പോലെ തന്നെ കളർ വ്യത്യാസം കാണും മോളെ കിന്റെ ചുമപ്പ് കളറ് കാണും ചുമപ്പല്ല ഓറഞ്ച് കളർ കാണും അപ്പ മ ഞ കരുവും വെള്ളക്കാരവും കൂടി അതിനകത്തിട്ട അങ്ങടിക്കും മുഴുവനായിട്ട് തന്നെ അങ്ങടിക്കും
ഉം നല്ല ടേസ്റ്റ് ആണോ
നമ്മളതിനനുസ് ആ നല്ല ടേസ്റ്റ എരിക്ക് വേണെങ്കി പ പറ്റല് മുളക് നമുക്ക് എരിക്ക അനുസരിച്ച് ചേർത്ത് കൊടുക്കാം
ആ പിന്നെ ആ മഞ്ഞ കളറ് വരാറുണ്ടോ
ഇല്ല മഞ്ഞ കളറേ വരത്തില്ല മൊ
ആഹ് പിന്നെ അതിൻ്റുള്ള്ത്തെ മഞ്ഞ കൂഞ്ചി എന്ന സാധനണ്ടല്ലോ അഅ്ട്
അ ആ അതും കൂടി ഇട്ടാ അടിക്കുന്നേ ആ ആ ഉം ഞാൻ വിളി
എന്നാ ശരി
ആ ശരി